ഹലോ ആഹ് നമസ്കാരം
നമസ്കാരം പിന്നെന്താപ്പാട് സുഖല്ലേ
ആഹ് സുഖണേ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ്
പിന്നെ എന്താ ചെയ്യണ് ഇപ്പോം
ഞാനിതാ കടേക്ക് എത്തി ഒ എന്താ ഇന്ന് മൊതലാളി ലീവാണ് അപ്പോ കടകള് തൊറന്നൊന്ന് സെറ്റ് ആക്കി ഇരിക്കാ
അതെയോ ഞാന് ഇപ്പോ വീട്ടില് ഇങ്ങനെ ഇരിക്കാണ് റൂമില്
ആഹ് ആഹ്
അപ്പ ഇങ്ങനെ ആലോചിച്ചു പോയതാണ് ഞമ്മളേ മനുഷ്യന്മാരെ കുറിച്ചിട്ടോ പിന്ന ഓര സ്വഭാവോം ഓരെ ഓരാ ജീവിത രീതി അതേപോലെ തന്നെ ശരീരത്തിനക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചു പോയി ഓ അയിന കുറച്ച് ഇങ്ങനെ ആലോയിക്കേന്ന് ഞാന് സ്കൂളില് പഠിച്ച കൊറെ കാര്യ ങ്ങളു ഒക്കെ വിദ്യാലങ്ങളിലൊക്കകൊറ പഠിച്ച കൊറേ കാര്യങ്ങളൊക്കെ അത് വച്ചിട്ടൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെടുന്നപ്പോങ്ങന ആലോയിച്ചു പോയതാണ് എന്തൊക്കെയാണ് അയിനെ കുറിച്ചിട്ട് കൂടുതലും പറയാൻ ഉള്ളത്
മനുഷ്യനെ കുറിച്ചിട്ട് പറയാന്നുണ്ടെങ്കിൽ വല്ലിയൊരത്ഭുതം തന്നെ ആണല്ലോ മനുഷ്യനെന്ന് പറയണത് വല്യ ഒരത്ഭുതാണ് മറ്റുള്ള മൃഗങ്ങളെ പോലെയോ അല്ലെങ്കില് ജീവികളില് വെച്ചിട്ടന്നേ മറ്റേ പലേ ഐറ്റം ജീവികള്ണ്ട് ബുദ്ധി ഉള്ളവരുണ്ട് ബുദ്ധി ഇല്ലാത്തവരുണ്ട് പക്ഷേ മനുഷ്യനും പോലെ സൃഷ്ടിച്ച വേറൊരു ജീവി ഇല്ലല്ലോ മനുഷ്യന് പറഞ്ഞാല് ബുദ്ധി ഇണ്ട് വകതിരിവുണ്ട് വിദ്യാഭ്യാസൊണ്ട് അങ്ങനെ എല്ലാ അറിവുകളും കൂടി ആഹ് കൂടിയ ഒന്നാണ് മനുഷ്യൻ എന്ന് പറയണത് അതേപോലെ പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാ ക്കാനുള്ള കഴിവുകള് ഇണ്ട് നമ്മളോട് മറ്റുള്ളവര് പെരുമാറ്റത്തില് എങ്ങനെയൊക്കെ ഞമ്മള് മനുഷ്യത്ത്വം മനുഷ്യനായിട്ട് കാര്യം ഇത് പറയലോ ഏ ഒരു ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞതേയിറ്റ് ഞാൻ ഓർക്കണ് ണ്ട് ഞാൻ ഏഹ് പകല് സമയങ്ങളില് ഇങ്ങനെ റോഡിലൂടെ നടന്നു പോയി പക്ഷേ ഞാൻ ഒരു മനുഷ്യനെയും കാണാൻ പറ്റിയില്ലാന്ന് അപ്പ അതിന അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് വെച്ചാല് അയിന്റ അയിന്റ ഉദ്ദേശത്തില് പറയുന്നേക്കാം പിന്നെ അതായത് നല്ലൊരു സ്വഭാവ ഒള്ള അല്ലെങ്കിൽ മനുഷ്യം ഒരു മനസ്സിന് ശുദ്ധിയുള്ള ഒരാളെ കാണാൻ കഴി കഴിഞ്ഞിട്ടില്ലാന്ന് അപ്പോ അങ്ങനെത്തെരു കാലഘട്ടത്തിലൂടെ ഇപ്പം ഞമ്മളിങ്ങനെ കടന്നു പോയി കൊണ്ടിരി ക്കണത് ഇങ്ങൾക്ക് അയിനെ കുറിച്ച് എന്താ അഭിപ്രായം ഉള്ളത്
അതെ അതെയമ്മളിപ്പോ വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് പോവുന്നേ മനുഷ്യന കുറിച്ചുള്ള പടനോക്കെ ഒരുപാട് അധികം വർധിച്ചു വരുന്നൊരു കാലാണത് കാരണം നമുക്കറിയാം ഇപ്പോ നമ്മള് പണ്ടൊക്കെ നമ്മളെ വിദ്യാലയങ്ങള് പഠിച്ചിട്ടുണ്ട് ഈ ബയോളജിയൊക് അപ്പോളൊക്കെ നമ്മള് അത്ഭുതപ്പെട്ടു പോവാറുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്ന എങ്ങനെ ഒക്കെയാണ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്ന ഓരോ ചലനങ്ങളൊക്കെ ഇതൊന്നും തന്നെ ഒര് ഏ ഇതൊക്കെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പോലും നമ്മള് ഒരുപാട് അധികം ചിന്തിച്ചു പോവാറുണ്ട് കാരണം ഒരു അത്ഭുതമാണ് ഇത് കറന്റ് വേണ്ട വൈദ്യുതി ഒന്നും വേണ്ട ഏ വൈദ്യുതി ഇല്ലാതെ ഭക്ഷണം കൊണ്ട് പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്ന നിരന്തരം പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്ന ഒരു ശരീരം ഏ ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ
തീർച്ചയായിട്ടും നമ്മള് ഒരു ഒരു നിസ്സാരമായിട്ട് നമ്മള് മനസ്സിലാക്കുക എന്നുണ്ടെങ്കില് നമ്മള് ഒരു കൈ ഇല്ലാത്തവന് ആ കയ്യിന്റെ എത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടെന്ന് നമുക്ക് മ നമു ക്ക് ഒരു കയ്യിന് ഒരു കയ്യിമേ ചെറിയൊരു മുറിവായാൽ പോലും നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം അതുപോലെ ഓരോ അവയവങ്ങൾക്കും ശരീരത്തിലുള്ള ഇപ്പൊ അഞ്ച് വെരലുണ്ട്‌ അയിത്ത് ഒരു വെരല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ബാക്കി നാല് വെരലുണ്ടന്ന് പറയുമ്പോഴും ആഹ് നാല് വിരല് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമക്ക് നാല് വെരല് ഇല്ല ഇത് മറ്റേ ആഹ് ഒരു വിരല് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അതിൽനിന്ന് മനസിലാക്കാൻ കഴിയുവല്ലോ
അതെ അതെ തീർച്ചയായും കാരണം ഓ നമുക്കറിയാം നമ്മുടെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട് അംഗവൈ ഗല്യങ്ങളുള്ള ഒരുപാട് കൂട്ടുകാരും നാട്ടുകാരൊക്കെ ഉണ്ട് അവരെ കാണുമ്പോഴൊക്കെ നമ്മള് ചിന്തിച്ച് പോകാറുണ്ട് അവർക്ക് ഒരു കയ്യേയുള്ളൂ അല്ലെങ്കില് അവർക്ക് കാലിലെ വിരലുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് കണ്ണ് കാണാൻ സാധിക്കൂല അല്ലെങ്കിൽ ചെവിയില് ഏ ചെവി കേക്കാൻ വേണ്ടിട്ട് അതിന് വേണ്ടിയുള്ള ഉപകരണവൊക്കെ വെച്ച് നടക്കുന്നവരുണ്ട് അവരെ കാണുമ്പോഴൊക്കെ നമ്മള് ആലോചി ക്കാറുണ്ട് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് എത്ര ഭാഗ്യവാന്മാരാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോകാ റുണ്ട്‌ പിന്നെ നമ്മള് പറയാണെങ്കില് മനുഷ്യന്മാരുടെ ഏ ആ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ തിലുള്ള അത്ഭുതത്തെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കില് ഉം അതിലൊക്കെ കുറ്റം പറയാനുള്ളത് നമ്മളും മനുഷ്യന്മാരും മറ്റ് ജീവികളും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിശക്തിയിലുള്ള വ്യത്യാസമാണ് ചി ന്താശേഷി മനുഷ്യന്മാർക്ക് ബുദ്ധിയുണ്ട് പിന്നെ മറ്റ് ജീവജാലങ്ങളെ നോ ക്കുമ്പോള് ചെറിയ തോതിലുള്ള ബുദ്ധിയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ചെറിയ ജീവികൾക്കൊക്കെ ബുദ്ധിയിലേക്ക് അത് എത്തിയിട്ടില്ല കാരണം ഏ നമുക്കറിയാം വേറൊരു ജീവിവർഗം ഇത്രയധികം വികസിച്ചു വന്നിട്ടില്ല നമ്മള് മനുഷന്മാർക്ക് ബുദ്ധിയും ശക്തിയും ഒക്കെ ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു അവരുടെ ജീവിതങ്ങളൊക്കെ എളുപ്പമാക്കുന്നു പിന്നെ പുതിയ പുതിയ കാര്യങ്ങള് സൃഷ്ടിച്ചെടുക്കുന്നു പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങള് നടത്തുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് അവര് ചെയ്യുന്നുണ്ട് എന്നാലും മറ്റുള്ള ജീവികൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്തൊക്കെ ആയിരിക്കും അതിന് കാരണങ്ങള്
അതെ അതെ മനുഷ്യന് എന്ന് പറഞ്ഞാല് ബുദ്ധിയുണ്ട് ഏറ്റവും വലിയ കാര്യം അ തന്നെയാണ് മനുഷ്യന് ബുദ്ധിയുണ്ട് മറ്റുള്ള മൃഗങ്ങൾക്കൊന്നും ബുദ്ധി കൊടുത്തിട്ടില്ല ബുദ്ധി കൊടുത്താൽ തന്നെ ബുദ്ധിയുള്ളവർക്ക് തന്നെ മൃഗങ്ങൾക്ക് തന്നെ വകതിരിവില്ല എന്നാണ് അതിന്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബുദ്ധി അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വകതിരിവില്ല അല്ലെങ്കില് അതനുസരിച്ച് നമുക്ക് പ്രാവർത്തികം ആക്കാനുള്ള കഴിവുകളില്ല എല്ലാം തന്നിട്ടുള്ളത് ദൈവം തന്നിട്ടുള്ളത് മനുഷ്യന് മാത്രമാണ് അതായത് ഒരു മനുഷ്യന് ഇപ്പോ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനുള്ള പൂർണ്ണതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യം മനുഷ്യന് മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണല്ലോ ഞമ്മക്കിപ്പോ പിന്നെ ഒരു ഇത് പറയാ നമ്മളിപ്പോ എന്താ നമ്മളിപ്പോ ശ്വസിക്കണല്ലേ ആ ശ്വാസത്തിനു പോലും നമുക്ക് എത്രത്തോളം വില ഉണ്ട് നമ്മള് ഒന്ന് ഹോസ്പറ്റലിൽ കിടന്നാലേ നമക്ക് നസിലാക്കാൻ കഴിയുള്ളൂ ആ ശ്വാസത്തിന് നമ്മൾ എത്ര വില കൊടുക്കണംന്ന് ഓക്സിജനും മറ്റും കയറ്റുന്ന സമയത്ത് നമുക്ക് ശരീരത്തിനുള്ള അതുപോലെ തന്നെ ഓരോ അവയവങ്ങൾ കൊടുത്തതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണംന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഹോ വീട്ടിൽ കടന്ന് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവും അതുപോലെ ബ്ലഡ് അതുപോലെ തന്നെ അങ്ങനത്തെ ഓരോ ഇത് ആണെങ്കിലും എ ത് ഇതാണെങ്കിലും നമുക്ക് അത് കിട്ടാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്ന്ന് നമുക്ക് മസ്സിലാക്കാൻ കഴിയുള്ളൂ ഓരോ അവയവത്തിനും അതിന്റെ തായ പ്രാധാന്യങ്ങളുണ്ട് മനുഷ്യ ശരീര ത്തിന് കൊടുത്തിട്ടുള്ള ഓരോ അവയവത്തിനും അതിന്റേതായിട്ടുള്ള പ്രാധാന്യ കൊടുത്തിട്ടുണ്ട് അത് ഒന്നിനോന് ഒന്ന് മെച്ചമായിട്ട് ഒന്നിന ഒന്ന് മുകളിലായിട്ടാണ് അതിന്റെ ഓരോന്നിന്റെയും നമുക്ക് ദൈവം തന്നിട്ടുള്ളത് ഹലോ കേൾക്കണ്ല്ലേ ഹലോ ഹലോ അതുപോലെ
ഹലോ പറഞ്ഞോളൂ
ആ അതുപോലെ തന്നെ മനുഷ്യന്റെ പ്രവർത്തികളിലും അതെ ഓക്കെ ഓക്കേ പിന്നെ വേറെ മനുഷ്യനെ കുറിച്ചിട്ട് പിന്നെ എന്താ പറയാനുള്ളത് മനുഷ്യന് പറഞ്ഞാല് ഒരു പൂർണ്ണ രൂപംന്ന് പറയൂലേ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച ജീവികൾ ജീവിജാലങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും വ്യത്യസ്ത- വിത്യസ്തമായിട്ടുള്ള ഒരു പൂർണ്ണരൂപം അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റുള്ളതിനൊക്കെ പല ഏ പല പല കാര്യത്തിലും മനുഷ്യനെ മനുഷ്യ- ൽ നിന്ന് പല കാര്യത്തിലും വ്യത്യാസംമുണ്ട് ജീവികൾക്ക് മനുഷ്യന് നേരെ വിപരീതമായിട്ടാണ് മനുഷ്യനെ എല്ലാതും എല്ലാം കൊടുത്തിട്ടുണ്ട്.
ആ അങ്ങൻ തന്നെയാണ് അപ്പൊ നിങ്ങള് പറഞ്ഞ ഒര് വാചകം ഞാൻ ഓർക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കില് മനുഷ്യന്മാർക്കും മറ്റു ജീവികൾക്കും ഒക്കെ ചില ജീവികൾക്ക് ബുദ്ധിയുണ്ട് പക്ഷെ അവർക്ക് തിരിച്ചറിവില്ലാന്ന് പറഞ്ഞത് ഞാൻ ഓർത്തു പോകയാണ് അത് വളരെയധികം ശരിയാണ് പിന്നെ ഏഹ് അതൊന്നും ഉഷാറാക്കി പറയാണെങ്കിൽ അവർക്ക് വിവേകമില്ല ഈ മറ്റ് ജീവജാലങ്ങൾക്ക് ചിന്തി- ക്കാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വിവേകമില്ല അവർക്ക് ബുദ്ധിയുണ്ട് കാരണം അവ- എന്തെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു ജീവി ഒരു സിംഹം സിംഹം തീ കണ്ടിട്ടുണ്ടെങ്കി അവിടുന്ന് പേടിച്ച് ഓടിപ്പോകും കാരണം അതിനറിയാം അതെന്താണെന്ന് അറിയാം പക്ഷെ- അതിനുസരിച്ച് പ്രവർത്തിക്കാൻ അറിയില്ല അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയണ അത് ഉപയോഗ ഉപയോഗശൂന്യമാക്കുക എന്നുള്ള കാര്യങ്ങളൊന്ന് അവർക്ക് ചിന്തിക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനൊന്നും അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മനുഷ്യനെ കുറിച്ച് മറ്റൊരു കാര്യം പറയാണെങ്കില്- മനുഷ്യന്റെ ഓരോ അവയവവും നമ്മൾ എടുത്ത- നോക്കുകയാണെങ്കിലും, ഏത് അവയവം ആയിക്കോട്ടെ- അതെടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ അത്ഭുതങ്ങളുണ്ട് ഒരുപാട് അത്- അത്ഭുതങ്ങൾ ഒഴിച്ചിരിക്കുന്നുണ്ട്. ഈ മനുഷ്യന്റെ ഈ നിർമ്മിതി- ആ ആസ്പദമാക്കിയിട്ടാണല്ലോ, നമ്മളിപ്പോൾ റോബോട്ടുകള്- അതേപോലെ തന്നെ ഒരുപാട് യന്ത്രങ്ങളൊക്കെ നമ്മളിന്ന്- നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ- മനുഷ്യന്റെ ഒരു ആകൃതി അടിസ്ഥാനമാക്കിയിട്ടാണ്- നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ- ഏ ശരീര ചലനങ്ങളും, അതേപോലെ തന്നെ അവന്റെ- സംസാരത്തിന്റെ ശേഷിയും, അതെ അവന്റെ കാഴ്ച, അതെല്ലാം തന്നെ വ്യത്യസ്തമാണ്. ഇതൊക്കെ എങ്ങനെയാണെന്ന- ഇന്ന് ശാസ്ത്രം ഏ നൂറ്റാണ്ടുകളായി- പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഇതിനെ കുുറിച്ച്- പൂർണ്ണമായും, പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം- ഇതുവരെ കിട്ടിയിട്ടില്ല- എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ, പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടത്, മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യൻ എന്തുണ്ട്? ഏ കുറെ വികാരങ്ങളും, വിചാരങ്ങളും, ഒക്കെ ഉണ്ട് മനുഷ്യന് മനസ്സ്ണ്ട് അവനിക്ക്- ചിന്തിക്കാനുള്ള ശേഷി - ള്ളത് കൊണ്ട് തന്നെ അവർക്ക്- ഒരുപാടൊക്കെ വികാരങ്ങൾ- ഉണ്ട്ന്ന് നമുക്ക്റിയാം. കാരണം- ഏ ഇപ്പോന്താ പറയാ മറ്റൂ- ജീവികൾക്കൊക്കെ സ്നേഹമുണ്ട്. പക്ഷേ യഥാർത്ഥ- സ്നേഹം അവർക്ക്- പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല- എന്നതാണ് മനുഷ്യന്റെ- അത്രത്തോളം നില. ന്നില്ല എന്നതാണ് എനിക്ക്- മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏ പിന്നെ മറ്റൊരു കാര്യമാണ്- അവർക്ക് പഠിക്കാനുള്ള കഴിവ്- പിന്നെ മറ്റെന്തൊക്കെയാണ്?
മറ്റുള്ളന്താ വെച്ചാല് നമുക്ക് പിന്നെ- എന്താണെങ്കിലും ഓരോ ശരീര- മനുഷ്യന്റെ ശരീരത്തിന്റെ ഓരോ- ഭാഗങ്ങൾക്കും ഓരോ- അടുത്തുണ്ട്. അതൊക്കെ നമുക്ക് ഓരോ എന്ത് കാര്യങ്ങളാണെങ്കിലും, അതെല്ലാം നഷ്ടപ്പെടുമ്പോഴേ നമുക്ക്- അതിന്റെ വില അറിയുള്ളൂ. ഇപ്പോ കണ്ണില്ലാത്തവനെ കണ്ണിന്റെ, വിലയറിയുള്ളൂന്ന് പറയണ അതുപോലെ തന്നെ. ആ ഒരു എന്താ ഞാൻ ഇപ്പ- നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. നമ്മള ഒരു വെരലിന്റെ ഒരു- ചെറിയൊരു മുറിവ് പറ്റിയാൽ പോലും നമുക്കത്. നമുക്ക് ആ, പറ്റും ആ, കൈയ്യോണ്ടുള്ള- പ്രയോജനങ്ങൾ നഷ്ടപ്പെടുന്ന പോലെയാണ്. അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശരീരം എന്ന്- പറയുന്നത്, മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത്. അതുപോലെത്തന്നെ ഓരോ- കാര്യങ്ങളും അതേപോലെ തന്നെ പിന്നെ, മനുഷ്യന്റെ ഓരോരോ- നിർമ്മിതികളുള്ളതും. അതായത് ഡ്രസ് സ്റ്റിപ്പിലുള്ള കാര്യങ്ങളൊക്കെ- നോക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക്- അത് അതൊക്കെ. മനുഷ്യന് എത്രത്തോളം അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ- ഉദാഹരണങ്ങളാണ്.
ആഹാ അത് ശരിയാണ്, അപ്പോ നമ്മൾ ഇതിനെ കുറിച്ച് ഓരോ, അവയവങ്ങളെ കുറിച്ചും ചർച്ച ചെയ- ചെയ്യാണെങ്കിലിത്- മണിക്കൂറുകളോളം നീണ്ട്. പോകുന്നൊരു സംസാരമായിരിക്കാം മതി നമുക്ക്, ഇപ്പോ ഇവിടെ വെച്ചിട്ട് ഇത് അവസാനിപ്പിച്ചാലോ?
അത് തീ- ക്കാൻ കഴിയില്ല നമുക്ക് നമുക്കതിനെ കുറിച്ച് കൂടുതൽ- സംസാരിക്കാം നേട്ടം കാണുമ്പോ- സംസാരിക്കും കൂടുതലായിട്ട്.
അതെ അതാണ് അതിന്റെ ശരി- എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
ഉ ഓക്കെ, ഓക്കെ എന്നാ ശരി. നമുക്ക് വീണ്ടും നേരിട്ട് കണ്ട് സംസാരിക്കാം. കൊറച്ച്.